ഹലോ ആഹ് അതന്നെ ഇപ്പോ ഓക്കെയിട്ടാ കൊഴപ്പില്ല
ഉം അത് എടക്ക് അങ്ങനെയാവും ആറ് നെറ്റിന്റെ പ്രശ് നമായിരിക്കും
അറിയില്ല നൂറ്റി അമ്പത് മിനിറ്റ്ന്നാ എന്തോ പറയ്ണ്ടായിരുന്നു
ഉം
ഞാൻ വൈകുന്നേരത്തിന് നോക്കിയപ്പോ ഓണായി പിന്നെ ഞാൻ ഒരാളിനെ വിളിച്ചു അപ്പൊ എന്റെ സീറോ ആയിടി
ആഹ്
പിന്നെ ഇപ്പ അല്ല സീറോ പെ ന്നാ ടൈമ് സീറോ ക കോള് കണക്ട് ആയില്ല പിന്നെ ടാസ്ക് കഴിഞ്ഞ് പറഞ്ഞിട്ട്
ഉം
ഞാനെന്താ ചെക്കന് ഭക്ഷണം കൊടുത്തു അത് അവൻ പകുതി കഴിച്ചു കഴിച്ചില്ല എടുത്ത് വെച്ചിട്ട് വന്നിരിക്ക്ണൂ
ഉം എന്താണ് ചോറാ ഇവടതാ കയിക്ക്യാൻ കൊടുത്തുള്ള ദോ ഇണ്ടാക്കണം ഉമ്മ ഉണ്ടാക്കുന്ന്
ഓ അല്ലെ രാത്രി അവിടെ പലഹാരോണല്ലോ അല്ലേ
ഉം അത് അത്ത ഇപ്പ കടയി പോയി മുരിക്ക് വാങ്ങിട്ട് വന്ന് അത് തിന്നിട്ടിരിക്കണ് വെറും വള്ളം കുടിയന്നേ ബവു എത്ര വെള്ളുവാ കുടിക്ക്ണ് കൊടുത്തില്ലെങ്കില് കലി വെരിയ ഉം ക്ഷെ മെലിയും പറയണു നല്ലോണം കുടിച്ചാ
അത് കൊഴപ്പോയില്ലല്ലോ പക്ഷെ എങ്കിലും ഒരുവിധം ആരോഗ്യം ഇണ്ടാവും ഒരുപാട് ആ അവന്റെ പോവാണ്ന്ന്ണ്ടെങ്കി നീ വേറെന്തെങ്കിലൊക്കെ കഴിക്കാ കൊടുത്ത് ഡൈവേട്ടെയ്
ഉം അയിന് വള്ളം കുടിക്കണൻസരിച്ച് മൂത്രോയിക്ക്‌ണ്ട്
ആഹ് ഇനി മഴക്കാലൊ ആയ സ്ഥിതിക്ക് മൂത്രോഒഴിക്കല് കൂടും മഴക്കാലായ അങ്ങനെയാണ് തണ്പ്പല്ലേ
കൊടങ്ങളാണ് ഒയിച്ചുവെയ്ക്കണ്
വേനൽക്കാലത്ത് മനുഷ്യന്റെ ശരീരം വെയർക്കണത് മൂലം മൂത്രത്തിന്റെ അളവ് കുറയും പക്ഷെ മഴക്കാലാവുമ്പോ വെയർ പ്പണ്ടാവില്ലല്ലോ അത്കൊണ്ട് ഒഴിച്ചോണ്ടേരിക്കിം
ഇന്നലെ ഈ സമ സമയാവുമ്പളിക്ക്‌ ഒഴിച്ചിട്ട് അവള് അവ് ഞങ്ങ കണ്ടൂല്ല്യ അത് തൊടയ്ക്ക്യാണ്ട് അങ്ങനെ വഴുക്കി വീണ് തലയടി ച്ച് ഒരെ കര്ച്ചിലായിരുന്നു.
അതാ ആ പാത്തോ?
ഉം
അയ്യോ നോക്കിക്കൊണ്ടെ നടക്കണം അപ്പൊ
ഉം ഇന്ന് ഞാന് വൈന്നേര്ത്ത് ഫോണും കണ്ടിരിക്ക്ണ് അട്ത്ത് ഇട്ടിലെ നാ ഇത്തിരി പാത്തോ വാ. വാ പറി ഇണ്ട് നാ ഉള്ളിൽ വന്ന് ഇത്തിരി കടന്നു നോക്കുമ്പം ഫോൺന്റെ സൗണ്ട് മാത്രം കാൺണ് ആൾനെ കാണാൻ ഇല്ല ഞാം വേജാറായി നോക്കുമ്പോ അപ്പർത്തെ അതിനാ നിശ് കോളുട്ടെരി അല്ലെ അവന്റെ പിന്നാലെ പോയിരിക്ക്യാ
അതാ നോക്കിക്കോട്ടാ
ഇന്നെട്ട് അവനാണെങ്ങിലോ ഫോണിന്റെ സൗണ്ട് കേട്ടപ്പോ നാൻ അവിടെ ഇണ്ട് വിചാരിച്ചു. പിന്നെ അവന് ഓടി വന്ന്ങ്ങാണ്ട് ഫോൺനെ നിർത്തിയിട്ടും പോയിരിക്ക്‌ണു അതും നാം കണ്ടില്ല്യാ
നന്നായി
ഞാ ഇന്നെട്ട് അള്ളോ ഇത് ആര് കൊണ്ടുപോയി പർൺ‌ നോക്കുന്നു നോക്കുമ്പോ അവന്റെ വീട്ടീ പോയിരിക്കുണു.
ഉം അപ്പ വീട്ടിൽ ഉമ്മ ഇണ്ടായിര്ന്നില്ലെ?
ഇമ്മ നിസ്കെരിക്കെര്ന്നു.
അയ്യോ അപ്പ നോക്കേണ്ടതായിര്ന്നല്ലോ ഒരാൾക്ക് മേൽ ഒരാൾ ഇണ്ടെങ്കി നോക്കീലെങ്കിലും കൊഴ്പ്പ ഇല്ല വെരില്ലാ എങ്കിലും എപ്പഴും നമ്മ നോക്കെണം ഇത്പ്പം കുട്ടി ഒര് പട്ടിയെന്നെ വന്നാതെന്നെ എന്ത് ചെയ്യും
ഇന്നാ വിളിക്ക്മ്പം വിളിയും കേൾക്ക്ണ് ഇല്ല
ഏഹ് നോക്കണം ഒറ്റെക്ക് വി ട്ടിട്ട് നമ്മൾ എന്ത് വിചാരിക്കും ആഹ് ചെലപ്പോ ആഹ് അവ്ടെ ഇരിക്കും അവിടെ പോവുംന്ന് വിചാരിക്കും അങ്ങനെ ഇരിക്ക്യാൻ പാടില്ലാ
ഉം
ഉം
നന്നും ഇതുപോലെ വള്ളം ബുളിക്ക്‌ണ ടൈമില് അവളെ കാണാണ്ടായി മൈത്താത്താന്റെ വീട്ട്ൽ നി ക്ക്ണ് കണ്ടു ഡ്രമ്മിന്റെ അവ്ടെ നിന്നാ കാണില്ലാലോ അപ്പ അവ്ടെ നിക്ക്‌ണ് കണ്ടു ഉമ്മി റ്റ് നേരം കൊണ്ട് അവ്ടിം കാണായില്ലാ നോക്കുമ്പോ ഇപ്പറത്തെ വൈതാത്താന്റെ ബേക്ക്‌ന്ന് ഓടിക്കൊണ്ട് വെര്ന്ന്.
എത്താ ചെയ്യാ?
ഉ
കുട്ടികൾ അങ്ങനെയാണ്.
ഉം
അവര്ക്ക് ഒര് ഭാത്ത് നിക്ക്ണതെ ഇഷ്ടം ഇല്ലാ ഇങ്ങനെ ഓടിക്കൊണ്ടെയിരിക്കും.
ഇര്ക്കും
ഞാന് അത് എന്നെ
ഇവളപ്പം ബൈഞ്ഞെര്ത്ത് ബതറൂക്കാ ഏഹ് ബാ എന്ന് വിളിച്ചപ്പളെയ് പോപ്പാന്ന് അവൾ എല്ലാം പറയും അപ്പത്തിന് പിന്നെ ബദറൂക്കാ ചായ കുച്ചാ ഇതൊക്കെ ജോയിക്കും രാവിലെ എണീച്ച് വെന്നു
നല്ല കുട്ടിയാണ്
മൂത്താപ്പ വിളിക്കും പിന്നെ നങ്ങളൊക്കെ ബദറൂക്കാ വിളിച്ചാ ബദറൂക്കാ വിളി
അന്ന് ബദറു മാമ മൂത്താപ്പാന്ന് വിളിക്കു അവനു പരഞ്ഞ് കൊട്ക്ക് ഇണ്ടായിരുന്നു ഉം മൂത്താപ്പാന്ന് വിളിക്കിന്ന് പർൺ കൊട്ക്ക്ണ്ടായിരുന്നു മൂത്താപ്പയാണ് മൂത്താപ്പ പറിണ്ടായിരുന്നു.
ഉം ഇന്ന് ഇപ്പം മൈയിലാഞ്ചി ഒക്കെ വര് വൽച്ച് അര്ച്ച് ഇടാൻ പോണ് ഇന്നൊക്കെ പർഞ്ഞു. നാളെ പോക അല്ലെ തമിഴ് നാട്ട്ക്ക്
ആഹ് ബുധനാഴ്ച്ച പോണു പറയ് ഇണ്ടായിരുന്നു ഉം അതെ പോട്ടെ നാട്ട്ക്ക് കൊർച്ചു ദുവ്സം ഇര്ന്ന്ട്ട് വെരാലോ ഉം ഇവെര് നാ കല്യാണത്തിന്റെ ആ ദിവ്സം തന്നെ പോവുന്നൊള്ളു
ആ നിന്റെ ഉമ്മയൊക്കെ പോണ്ടാ
ഉ ഉമ്മയും അനിയനും ഉമ്മയും ഉ പാപ്പയും എല്ലാവരും പോകുന്നുണ്ട്
ഇവരിക്കും ഇവിടെ പോണണ്ട് പോകുകയാണെങ്കിൽ പോയിക്കു കേട്ടെ ഞാൻ എന്നെ കാത്ത് നിന്തിന ആയിരിക്കു
ആ പോയിട്ട് രാവിലെ പോയാ വൈകുന്നേ വരാ നീ ഒറ്റക്കരിക്കുവല്ലോ വരാ പിന്നെ തൊട്ടടുത്ത് വൈത് തത്തിണ്ട്
ഏ. എന്തിനു എന്റെ കാരണം പറയും
സമാധാനത്തിൽ പോയിട്ട് വേ വെർണിണ് ക്ക് ഞാകോർച്ചിരിക്കന്നുണ്ടെങ്കി അവ പോയിട്ട് വരാൻ പറു ഇതിപ്പോ കൊഴപ്പുല്ലല്ലോ നീ നിന്റെ
ഉ ആര് വീട് കേടി പൺ വിളിച്ചല്ലേ
അതെ അത്രയും ദൂരത്തു നിന്ന് വന്നവരല്ലേ
മ ഒരുപാട് കൊടുക്കണ്ടാ
യ്യേ ഇത് കൊടുത്ത കുട്ടി ഇനി കഴിക്കും തോന്നണില്ല നീ വെറുതെ വേണ്ടാ പറ
ഉം അത് അത്തയാണെങ്കിലോ കൊടുത്തുകൊണ്ടേ ഇരിക്കും
ഉം അതെ
വെള്ളം കുടിക്കണ്ടാ പറഞ്ഞാ ഒരു പൊട്ട് തര്മ്മ അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് മനസ്സിക്ക് ഒരുതല്ലേ അങ്ങനെയൊക്കെ ഇണ്ടാ പണ്ണിന് ഒരു കൊറച്ച് തരൊ
ഉ കുടിക്കണ്ടാന്ന് പറയണ്ട കൊടുക്ക് ചോദിക്കുമ്പോ വെറുതെ കൊടുക്കണ്ടാ കു ട്ടിയായിട്ട് ചോദിച്ചു വരുമ്പോ കൊടുക്ക്
ഉം
നീ ആയിട്ട് പാത്രത്തിൽ വെച്ചിട്ടാ അല്ലെ കുപ്പിയിലാക്കിയിട്ട് കൊടുക്കാൻ നിക്കണ്ടാ കുട്ടി ചോദിച്ചിട്ട് വരല്ലേ അപ്പൊ കൊടുക്ക
അവള ആകെ അതേ ചോദിക്കുള്ളോ കുപ്പിൽ വെള്ളം കഴിഞ്ഞതും ഉമാ വെള്ളം കഴിഞ്ഞു വേറെ വെള്ളം മിട്ട് കുപ്പി കൊണ്ട് തരും അപ്പൊ നമ്മ വെള്ളം തരില്ല പറയില്ലേ കു പി ഒറ്റ ഏറാണ് ദേശ്യം വന്നിട്ട്
ഇപ്പ തന്നെ ദേഷ്യായോ കുട്ടികൾക്ക്
ല്യ പിന്യേ
ഉം
താടി
ഇവിടെ എന്റെ കുട്ടി ഞാൻ ഇത്ര നേരം ചോറ് കൊടുക്കാൻ വേണ്ടി പിന്നാലെ നടന്നു അവിട ക്കോടി ഇവടക്കോടി ലാസ്റ്റ് താ അവിടെ പോയി ചോറൊക്കെ തുപ്പിക്കളഞ്ഞു ഞാനപ്പൊ ഇനി വിശക്കുമ്പോ എന്നെ വിളിക്കുവോ എന്റെടുത്ത് ചോദിക്കുവോ ചോദിച്ചപ്പോ ആ ഉമ്മാന്റെ അടുത്ത് ചോദിക്കാ എന്ന് പറഞ്ഞിട്ട് അതവിടെ കടന്ന മറിയണ്ട്
ഉം പണിയെല്ലാം കഴിഞ്ഞാ രാത്രിക്ക് ചോറ് വെയ്ക്കോ അല്ലേ ഉച്ചക്ക് വെച്ചതാ
ഇതാ ചോറ് വെച്ചിട്ടുണ്ട് നിവൃത്തി ആ ഊറ്റിയിട്ടുണ്ട് ചോറ് വെച്ചു പിന്നെ കാരറ്റ് ഉപ്പേരി വെച്ചു വെള്ളപ്പരി ചാറ് വെച്ചു
ഉം ഉം
പിന്നെ ജസിതാത്ത വിളിച്ചാ
ഓ വൈകുന്നേരത്ത് വിളിച്ചു വീഡിയോ കോള്
ഉം ഇടക്ക് വിളക്കുവേ
ഉം ആപ്പ ആള് കുട്ടിന്റെ ഡ്രസ്സ് തിരുമ്പിക്കൊണ്ടിരിക്കണ് അതിനരക്ക്
തിരുമ്പികൊണ്ടിരിക്കുമ്പോ വീഡിയോ കോളോ
ആ അവിടെ ഫോൺ വെച്ചിട്ട് അവിന്റെ അവിടെ ഒരു കല്ലാണ് അവിടെ ഇരുന്ന് തിരുമ്പലാണ്
ഓഹ്‌ സൗകര്യായാന്
അവളുടെ റൂമിന്റെ തൊട്ട് തന്നെ മണ്ണൊന്നും ഇല്ല അങ്ങനെ
വെയില് വെയിലും ഇല്ല
ഇല്ല ഷീറ്റൊക്കെ
ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്താ സൗകര്യം അതിയല്ലോ ധാരാളം
ഉം അവിടെ മണ്ണേ ഇല്ല ഫുള് അവിടെയും നമ്മുടെ നില ഉള്ളത്തെ നിലം പോലെ തേച്ചിരിക്കുകയാണ്
ആഹ് ഞാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്തപ്പോ കണ്ടിട്ടു
ഉം എന്നിട്ട് ഒരു കല്ല് തിരുമണ കല്ല് അല് ഇരുന്നിട്ട് ട്ടാണ് ചെയ്യുക അവിടെയള്ളവരൊക്കെ ഇരുന്നിട്ടാ ചെയ്യുക വാഷിംഗ് മെഷീൻൊക്കെ ഉണ്ട് അതില് വല്ല പൊത ഇപ്പ എന്തെിലുംത്തിരുമ്പോ സാധാ തുണൊക്കെ സാധാ പോലെ തിരുമ്പും
ആഹ് ഓഹ് എന്ത് വാഷിംഗ മെഷീൻ അതിലും വേഗം
അതിലെ അമ്മ മാത്രേന്നെ തിരുമ്പുള്ളു പിന്നെ അവര് എല്ലാത്തിനും നല്ല സൂക്ഷിക്കുംട്ടാ മിക്സിക്കാണെങ്കിലും ഒരു ബനിയൻ ഇട്ട് കൊടുത്തി അതിനാണ് ആ ബനിയന് ഇട്ട് കൊടുത്തിരിക്കയാണ്
ആതാ ഓഹ്‌
നമ്മൾ തന്നെ ഒരു സൂക്ഷ്മ ഇല്ലാണ്ട് എന്തെയ അ അമ്മയ്ക്ക് ഭയങ്കര ഇതാണ് പിന്നെ ഗ്രെയ്ൻഡർ
ഉം അതെ ചിലവരെല്ലാം നന്നായി നോക്കും
ഓഹ്‌
ഉം
അത് നല്ല സൂക്ഷിക്കും അയിന്റെ അമ്മ
ഉം ഒരു എട്ടര ഏഴര ആയില്ലേ കുട്ടിക്ക്
ആഹ് അതാ ഉമ്മ അപ്പം ചൂട്ണ്ട് അതാ ഗ്യാസ് കൈയിഞ്ഞ് പറയ വേറെ കുറ്റിണ്ട് അത് ഫിറ്റ് ചെയ്യാൻ അറിയില്ല
അതാ
അതിന്ന് വരെ ആരും പഠിച്ചിട്ടില്ല ഒന്നില് ജേർ്സി ചെയ്തരല് പതറൂ
അതില്ലേ എന്ത് ചെയ്യാണന്നറിയോ ആ ഗ്യാസിന്റെ മുകളിൽ ഒരു കവറില്ലേ അത് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ആ ആ രണ്ട് കയറണ്ട് അതായത് മുകളിൽ ഒരു ക്യാപ്പ്ട്ടേൽ രണ്ട് കയറുണ്ട്
ഉം പക്ഷെ അമർത്തി ഇങ്ങട് ഇടണം അത് നമുക്ക്റിയ അറിയണം ഇപ്പൊ പുതിയത് മാറ്റി പുതിയ അടുപ്പൊക്കെ വാങ്ങിയല്ലയോ അതന്ന് പുതിയ അടുപ്പും ഇതൊക്കെ വാങ്ങി ജേസിന്റെ ഒരു പ്രാന്ത് കേട്ടിട്ട് ആ പുതിയ അടുപ്പ് പോയി വാങ്ങി വയറുംക്കെ വാങ്ങി ചെറിയ അടു വ് രണ്ടായിരത്തി അഞ്ഞൂറ് ആയി അടുപ്പിന് മാത്രം വയറ് വേറെ മേടിച്ചു അഞ്ഞൂറായി
ഓ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറല്ലെ
അത് ഈ പഴയ ഗ്യാസ് ചെറിയ അടുപ്പ് കത്തണില്ല എന്തൊക്കെയോ അടഞ്ഞിട്ടേ അപ്പൊ ജേഴ്സി പറയാ മര്യാദയ്ക്ക് മാറ്റിക്കോളി പൊട്ടിത്തെറിക്കുക അങ്ങനെയ ഇങ്ങനെയ പേടിപ്പിപ്പിക്ക
ആഹ്
അപ്പൊ ഉമ്മാലയില് അന്ന് കൊറച്ച് കാശ്ണ്ടായിരുന്നു അപ്പ പോയി വാങ്ങി ആഹ് ഒരു മാ
വീട്ടില് ചെറിയ അടുപ്പ് കത്തണില്ല വലുതീ തന്നെ വെക്കണന്നത്
ഉം
ആക്കണ്ണം പറയണ്ട് വീട്ടില് വേറെ രണ്ട് ഗ്യാസ്ണ്ട് അടുപ്പുണ്ട് അത് രണ്ടെണ്ണം കുറഞ്ഞിട്ട് കത്തണ പറഞ്ഞിട്ട് ഇത് മാറ്റിയതാണ് ഇത് തീരെ കത്തണില്ല അപ്പൊ വേറെ വയറ് വാങ്ങിച്ചിട്ട് അത് മാറ്റാ പറഞ്ഞഞ് വെച്ചിരിക്കയാണ്
ഉം ഉം
ഓസേ
പിന്നെ ഇക്ക വിളിച്ചാ പിന്നീട്
അയ് വയ് വെറും തെരക്കാണ് വൈന്നേരത്ത് വിളിച്ചു
ഉം
ആഹ് എട്ട് മണിയാകുമ്പഴേക്ക് വീട്ടി പോവും പിന്നെ കുളിച്ചും നനച്ചിട്ട് വിളിക്കും പക്ഷെ അവന്റെ വീട്ടി റേഞ്ച് കിട്ടില്ല
ആഹ് ആഹ് ആഹ് സിജാനാ കട്ട് ചെയ്ത്ട്ട് വിളിക്കാ
ഓഹ് ശെരി